ഹലോ കേക്കുന്നൊണ്ടൊ
ആ കേൾക്കാം
ആ എന്തൊക്കെയാ വിശേഷം
വിശേഷം സുഖങ്ങൾ അവിടെയൊ
ഇവടേം സുഖം ഭക്ഷണം കഴിച്ചു നിങ്ങള് കഴിച്ചൊ
ഉം കഴിച്ചു കഴിച്ചു എന്താരുന്നു ഇന്ന്
ചിക്കൻ കറിം ചോറും
ഉം ഇവിടേ ആ നെത്തോലീന്ന് പറയും മീൻ ചെറിയ കൊഴുവ അവടെ എന്താ പറയണെ മീൻന്
ഇവിടെ മറ്റെ ചെറിയൊരു മീനാണൊ നമുക് മുറിക്കാനൊക്കെ പണിയൊള്ളേ ആ നത്തോളീ പറയും
നെത്തള് ആ ഇവിടെ നത്തോലീന്ന് പറേം
അതെ അ മുറിക്കാൻ ഭയങ്കര പണിയാണല്ലൊ
ഓ അതുതന്നെ
കഴിക്കാൻ ഭയങ്കര രസാ നമ്മള് ഫ്രൈ പൊരിച്ചാലൊക്കെ നല്ല രസാ പക്ഷെ കൊറെ ഇങ്ങനെ മുറിക്കുമ്പൊ നമുക്കേന്നെ ഈറ് പിടിക്കും
ഉം ഹും
മയണ്ടാവ്ടെ
ഇപ്പൊ ഇല്ല പക്ഷെ മഴ എപ്പൊ വേണെങ്കിലും പെയ്യുന്നുള്ള ഇതിലാണ് നി
അതെ ഇവട അങ്ങന അങ്ങന മൂടിക്കെട്ക്ക
ഉം
ന്നാള് വെയില് ഇപ്പൊന്നും തീരെ വെയില്ണ്ടായില്ല ഡ്രസ്സൊന്നും അലക്കീട്ടാറിടാന്
ഇല്ല ഇത്തിരി വെയില് രാവിലെ ഇവിടെ മഴയായിരുന്നു പിന്നെ അങ്ങോട്ട് ഇത്തിരി ചെറിയ വെയിലൊക്കെ വന്നു പിന്നീട് പിന്നെങ്ങ അങ്ങനെ വെയിൽ പോയി വന്നും പോയി വന്നും ഇപ്പ പെയും ഇപ്പ പെയുന്നു പറഞ്ഞിരിയ്ക്കാ
ങ്ങൾ ഡ്രസ്സൊക്കെ താൻ എന്താ ചെയ്യാറ്
ഉണക്കാൻ ഇവിടെയൊക്കിടും അല്ലന്നുണ്ടെങ്കി അപ്പുറത്തെ ഒരു വീടുണ്ട് അവരുടെ വീടിൻ്റെ മോളില് ടെറസില് അവര് ഇത് എ കെട്ടിയിട്ടിട്ടുണ്ട് അപ്പോ അവിടെ കൊണ്ടോയിങ്ങിടും രണ്ട് മൂന്ന് ദിവസം വെയിലൊക്കെ ഉള്ള ദിവസങ്ങളി അവിടെ കിടങ്ങ് ഉണങ്ങീട്ടും രണ്ട് ദിവസൊക്കെ
നമ്മള് ഇവിടെ ഷെഡ് കെട്ടിയിട്ട് ഡ്രസ് ഇടലാ ഉം അ വെയിലത്തിടാത്തൊണ്ടെന്നെ അവിടെ ഇങ്ങനെ കിടക്കും മഴ കൊള്ളൂല അപ്പൊ രണ്ട് മൂന്നോ ദിവ പ്പോ കയോ ഉണങ്ങാന്
ഉം അങ്ങനെന്നെ ഇവിടെം ആഹ് സ്വന്തായിട്ടില്ല വേറെ ആഹ് അതൊരു മണമായിരിക്കും അങ്ങനെ അല്ലെന്നുണ്ടെങ്കിലും നമ്മൾ കുഞ്ഞുങ്ങളൊക്കെള്ള വീട്ടില് നമ്മളെ റൂമിലൊന്നും ഡ്രസ്സ് നനഞ്ഞ ഡ്രസ്സ് ഇട്ടൂടാന്നൊക്കെ പറയണേക്ക
നനഞ്ഞ ഡ്രസ്സ് നമ്മൾ ഇങ്ങനെ അയൽമേല് ഇങ്ങനെ ജനൽമേല് ഒന്നും വെക്കരുത് എന്ന് ഇങ്ങനെ പറയുന്ന കേൾക്കാം.
ഉം അവിടെ ആരൊക്കെയുണ്ട്
എനിക്കിവിടെ ഒരു ജ താത്തയും രണ്ട് അനിയത്തിയും
ഉം ഉം
നിങ്ങക്കോ
ആഹ് ആഹ് ഒരാളുണ്ട് ഒരു മോളുണ്ട് ആ പോയേക്കുന്നു ഇപ്പൊ മൂന്നുമണിയാകുമ്പോ വരും അതിന് മുമ്പെല്ലാം ഒതുക്കിയൊക്കെ ഇരിക്ക ഉം
നിങ്ങള മോള് പോയ നിങ്ങള് ഒറ്റക്കാണോ
അല്ല അല്ല ഞാൻ ഇപ്പ എന്റെ വീട്ടിലാ ഉള്ളത് അവിടെ ഉമ്മ ഉണ്ട് വാ. പ്പ ഓട്ടോ ഡ്രൈവർ ആണ് ഓട്ടോ ഓടാൻ പോയി. ആഹ് പിന്നെ എന്റെ ഇത്ത ഉണ്ട് ഇ
അപ്പൊ നിങ്ങള വീട്ടിന്ന് കുട്ടിക്ക് സ്കൂളി പോകാൻ പറ്റോ അവിടെ ആണ്
ആഹ് ഇവിടാ ഇപ്പൊ ചേർത്തിക്ക്ണേ
അതയാ
ഉം കുറച്ചു നാളത്തേക്ക് ഇവിടൊന്ന് വിട്ട് നോക്കാന്ന് പറഞ്ഞ് അങ്ങനെ ഇവിടെന്ന് ചേർത്തിയതാ ആള് പോകും ആഹ് ഇപ്പൊ ഒരു മാസം ആവുന്നു അവിടുന്ന് വന്നിട്ട് കുഞ്ഞിന് ഇത്തിരി ഹെൽത്തി പ്രശ്നങ്ങളുണ്ട് അപ്പം ആളിനെ ഹോസ്- പില് കാണിക്കുന്നുണ്ട് തിരുവനന്തപുരത്താണ് കാണിക്കുന്നെ പ്പം എൻ്റെ വീട്ടീന്ന് പോയി വരാനാണ് എളുപ്പം മാസം രണ്ടും മൂന്നും പ്രാവശ്യം ഒക്കെ പോകണം അതുകൊണ്ട് കൂടുതലും ഞാൻ എന്റെ വീട്ടിലായിരിക്കും നിക്കാറ് മാസത്തിൽ ഒരാഴ്ചെല്ലാം പോയി അവ ടെ നിന്നാലേ ഉള്ളൂ
അ അ ആഹ് ആഹ് അങ്ങനെ യാത്ര കൊറേ ഉണ്ടാവൂലേ യാത്രയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും.
പിന്നെഭർത്താവിന്റെ വീട്ടിലേക്ക് പോകാൻ തന്നെ അഞ്ച് മണിക്കൂർ യാത്രയുണ്ട്.
അതെയോ നിങ്ങൾ എങ്ങനെയാ പോവാറ്
ബസിനാ പോകാറുള്ളെ
അപ്പോ നേരിട്ട് ബസ്സ് കിട്ടോ
ആഹ് നേരിട്ടുണ്ട് എപ്പോഴുമില്ല പക്ഷെ പിന്നെ നേരിട്ടുള്ളതിനതിനകത്ത് കേറ- ത്തില്ല ഇരുന്ന് ചടപ്പായിപ്പോ ഇരുന്ന് അങ്ങനെ ഇതാവും അത് കയറി ഇറങ്ങിപ്പോ രണ്ട് മണിക്കൂർ ആഹ് ഒരു ബസ് രണ്ട് മണിക്കൂർ ഇരിക്കും അത് കഴിഞ്ഞ് വേറൊരു ബസിൽ കയറും രണ്ട് രണ്ടര മണിക്കൂർ ഇരിക്കും. അങ്ങനെയ പോകാറുള്ളത് പക്ഷെ രാവിലെ രാവിലെ ഇവി വിടുന്നുണ്ട് എന്റെ വീട്ടിന് അവിടുന്നുണ്ട് അഞ്ചേ മുക്കാല് ഒരു ബസ്സ് അതില് പോകുവാണെന്നുണ്ടെങ്കിൽ ഒരു ഒമ്പരെ നമ്മള ഒന്ന് ഉറങ്ങിയ ഒക്കെ എഴുന്നേക്കുമ്പോഴേക്ക് ഒരു ഒമ്പരെയ ഒക്ക ആമ്പോഴത്തേക്ക് അവിടെ എത്തും
അതെ ആഹ് അതില് പോകുമ്പോ രാവിലെ ആമ്പോ നമുക്ക് ഉറക്കവും കിട്ടുവല്ലോ ആളും കുറ പൊതുവേ കുറവായിരിക്കല്ല തിരക്കൊക്കെ
ക്കും കുറവായിരിക്കും പിന്നെ അങ്ങോട്ട് അവിടെ സ്ഥലമൊക്കെ എത്താറാകുമ്പഴത്തേക്ക് തിരക്കായിരിക്കും ഇഷ് എന്നാലും രാവിലെ നമ്മള് അത്ര ചടപ്പറിയൂല ഉറങ്ങിപ്പോവും വെയിലൊക്കെ ആവുമ്പോഴാണ് പ്രശ്നം
ആഹ് ചടപ്പായി പോവാ ഒരു ഒരു സ്ഥലത്ത് തന്നെ ഇങ്ങനെ ഇരി
ഇരിക്ക ആഹ് അതല്ല കുഞ്ഞും ഉണ്ടല്ലോ കുഞ്ഞിനെ മടീൽ വെച്ചിട്ടാണ് അപ്പൊ പിന്നെ ഒട്ടും പറയ ഉം എന്താ ചെയ്യുന്ന പഠിക്കുവാണോ അതോ വർക്ക
ആഹ് ഞാൻ പഠിക്കാ ഇപ്പോ
ഉം ഉം
നിങ്ങൾ എന്തെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടോ
ഇല്ല വർക്കൊന്നും ചെയ്യുന്നില്ല ഇങ്ങനെ വെറുതെ വീട്ടില് ഇരിക്കുന്നു കുഞ്ഞിന് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട്
ആഹ്
പോ എവിടെയും പോയി വർക്ക് ചെയ്യാൻ പറ്റൂല്ല കുഞ്ഞ് ഒരു പത്തു മണിക്ക് പോയാൽ മൂന്ന് മണിക്ക് തിരിച്ചു വരും അപ്പൊ പിന്നെ ആഹ് ആഹ് സമയത്തിന് നമുക്ക് എവിടെയും പോവാനും പറ്റൂല ആഹ് വീട്ടില് ഞാൻ വേണ്ടിം വരും പിന്നെ എന്റെ ഇത്താടെ രണ്ട് മക്കളുണ്ട് ഇപ്പൊ മൂന്ന് പേരെയും കൂടെ എന്റ് ഉമ്മാക്ക് ഒരുമിച്ച് കൊണ്ടു പോകുവാൻ പാടാ ഉമ്മാക്ക് ഓൾറെഡി ഇത്തിരി ഹെൽത്ത് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ശ്വാസം മുട്ടൽ അങ്ങനെയൊക്കെ
അതെ എല്ലാരും ആണ് അങ്ങനെയാണല്ലോ ചെയ്യാറ് നമ്മളെ ഉമ്മാന്റെ വീ ട്ടിലാക്കിയിട്ടാണല്ലോ പോകല് ഇവിടെയൊക്കെ എന്റെ താത്താന്റെ കുട്ടിയും അവരെവിടെയെങ്കിലും പുറത്ത് തെണ്ടാൻ പോവാണേ ഉമ്മാന്റെ അടുത്ത് ആക്കിപ്പോകും
ഉമ്മാ ഒപ്പം നോക്കണം ഉമ്മാക്ക് വേറെ പണിയൊന്നും നടക്കൂല
ആഹ് അതന്നെ ഒരാളെ ഉള്ളോ
ആഹ് ഒരാളുള്ളു
ഉം ഉം ഇപ്പ എന്താ വെറു
ഞാൻ ഇപ്പ് ആഹ് ഇപ്പൊ ഞാൻ അക്കൗണ്ടിങ്ങിന് അഡ്മിഷൻ എടുത്തിട്ടുണ്ട് ക്ലാസ്സ്
ഓ ശരി ആഹ് ഹ ഹ
അപ്പൊ അടുത്ത മാസൊക്കെ ആയിരിക്കും ക്ലാസ്സ് തുടങ്ങ
തുടങ്ങ ആഹ്
അപ്പൊ ഇപ്പൊ ഒരു വർഷായി ഡിഗ്രി കഴിഞ്ഞിട്ട് വീട്ടിലിരിക്കുന്നു പോകാനൊരു ചെറുതായി ട്ടൊരു മടിയൊക്കെയാണ്
ആഹ് ആഹ് കൊറച്ചേരം ഇരുന്ന് ഒന്ന് ശീലായിപ്പോ ആഹ്
അയിനിപ്പോത് റെഡി ആയി വരേണ്ടി വരും
ഉം അതെ അതെ
പിന്നെന്തൊക്കെയാ വൈകുന്നേരം ചായക്കൊക്കെ എന്താ ഇണ്ടാക്കാറ്
അങ്ങനെ ഇണ്ടാക്കാറൊന്നുമില്ല രാവിലത്തെ എന്തെങ്കിലും ഒണ്ടെങ്കി കുഞ്ഞുങ്ങക്ക് കൊടുക്കും അവര് വരുമ്പഴത്തേക്ക് ചായേ ഇട്ട് അല്ലെന്നൊണ്ടെങ്കി അവർക്കീ കടേലെ പലഹാരങ്ങള് മതിയല്ലോ ചിപ്സോ അങ്ങനെല്ലോക്കെ മതി അവർ നമ്മളൊന്നും ഒണ്ടാക്കാറായിട്ടില്ല
അതെയോ നമ്മളിവിടെ ഇണ്ടാക്ക ക്കാറില്ല നമ്മളിപ്പോ കയ്ക്കാൻ പൂതിയന്നാൽ നമ്മൾ പൊറത്ത് കടേന്ന് വാങ്ങിക്കും
ആഹ്
ആ
ഇതങ്ങനെ ഇപ്പോ എവിടെയങ്കിലും പോയിട്ടൊക്കെ വരുമ്പം നമ്മള് വൈകുന്നേരം ഇങ്ങനെ ചൂട് കടികളൊക്കെ ആയിട്ട് കിട്ടുവല്ലോ.
അതെ അതെ
മ് പഴംപൊരി അങ്ങനെക് ക്കെ ഇണ്ടല്ലോ അപ്പ അങ്ങനെയൊക്കെ വരുമ്പോ ചെലപ്പോ വേടിച്ചൊണ്ട് വരും അങ്ങനെ ചായായിട്ട് കുടിച്ച് ഇതാക്കും. അല്ലാന്നുണ്ടെങ്കി കുഞ്ഞുങ്ങക്ക്‌ കൊടു ക്കെ എന്തെങ്കിലും ഇവിടെ കാണും പലഹാരങ്ങൾ എപ്പഴും.
കുട്ടികള് കാണല്ലോ രാ വൈകുന്നേരം ചായക്ക് എന്തേലും കിട്ടണ്ടേ.
ഉം അവർക്കാണ് വരുമ്പഴേ വെശക്കുംന്ന് പറഞ്ഞാ ക്കും ചെലപ്പോ വരുന്ന
അതെ ആഹ് ഇവിടെയൊക്കെ അങ്ങനെ തന്നെ നമുക്ക് വൈകുന്നേരം ചാ എന്തെങ്കിലും കടി ഇണ്ടെങ്കിലെ നമ്മള് ചായ കുടിക്കുള്ളു.
ക്കുള്ളു ആ
മ് കടി ഇങ്ങനെ നമു ഇണ്ടാക്കാൻ മടിക്യാ അപ്പം നമ്മള് വിചാരിക്കും പൊറത്ത പോയി വാങ്ങാന്ന്, അങ്ങനെ കൂടുത ല്ലാം വാങ്ങാറാണ് ഇപ്പ എല്ലും കടയിൽ കിട്ടുവല്ലോ
കടേൽ ഉണ്ടല്ലോ ഇപ്പ എല്ലാം.
അതെ നമുക്ക് പൈസ ഇണ്ട നമുക്ക് എല്ലോ കടേന്ന് വാങ്ങാനുള്ളൂ നമുക്ക് അങ്ങോട്ട് പോയി വാങ്ങണ്ടി ആവശ് ട്ടും ഇല്ലല്ലോ ഇവട് തന്നെ കൊണ്ടു തരേം ചെയ്യല്ലോ.
ആഹ് അങ്ങനെയുണ്ട്.
ഉ നിങ്ങക്ക് അവിടുത്തെ ടൗൺ ഏരിയ ഒക്കെ ഇണ്ടാ നിങ്ങ്ക്ക്?
ആ ടൗൺ ഇവിട ന്നോരു പത്ത് രൂപ ഓട്ടോയ്ക്ക് കൊടുത്ത ഴിഞ്ഞാൽ നമുക്ക് ടൗണിൽ പോകാം
അതെ ആഹ് ഇവിടുന്ന് അങ്ങനെയൊക്കെ തന്നെ. നിങ്ങളാണോ പൊറത്ത് സാധനൊക്കെ വാങ്ങാൻ പോകല്.
ആഹ ഞാന അങ്ങനെ പോവാറുണ്ട് ഞാനായിരിക്കും കൂടുതലും പോവാാറുള്ളത് നമ്മളിങ്ങനെ മേടിച്ച ഒരു മാസം യേക്ക മേടിച്ച് അങ്ങനൊന്നും വെക്കൂല്ല തീരുന്നതിനനുസരി അനുസരിച്ച് ഒരാഴ്ചയൊക്കെ ഒക്കെ അങ്ങനെയൊക്കെ ആയിരിക്കും മേടിക്കുന്നത്.
നിങ്ങള് എങ്ങനെ വണ്ടി ഓടിക്കും.
ഇപ്പോ ഇല്ല ഓ നടന്ന് കേറി ആഹ് വീടിന്റെ മേലെ ഇപ്പോ അവിടെന്ന് ഓട്ടോൽ കേറിപ്പോകും വണ്ടി ഡ്രൈവിംഗ് ഒക്കെ പഠിച്ചു ലൈസൻസ് ഒക്കെ കയ്യിലുണ്ട് കേട്ടോ പക്ഷേ ഇതുവരെ ഓടി ക്കാനൊന്നും തൊടങ്ങിട്ടില്ല വണ്ടി സ്വന്തായിട്ടില്ല. ആ മറ്റുള്ള ഒരാളുടെ വണ്ടിയിലൊക്കെ നമ്മള് ആഹ അതുകൊണ്ടേ എന്തെങ്കിലും പറ്റിപ്പോയ നമുക്ക് പറയാൻ പറ്റുള്ളൂ നമ്മള് ആ ദ്യായിട്ടല്ലേ ഓടിക്കാൻ പോവുന്നത് അപ്പോ എന്തെങ്കിലോര്ത് നമ്മടെ കൈയിന്ന് വന്ന് പോയി ക
ക്കള്ള ആളുകള് തന്നെ പോകുമ്പോ പലതും പറ്റും നമ്മളിപ്പോ അങ്ങോട്ട് തന്നെ പോയി റ്റ് എന്തെങ്കിലും ഉണ്ടാക്കണം ന്നില്ലല്ലോ. നമ്മള സ്വന്തം വണ്ടിയാവുമ്പോ നമുക്ക് ധൈര്യത്തില് പോകാലോ.
ആ സ്വന്തം അല്ലെന്നുണ്ടെങ്കി നമ്മടെ ചോരെടെ എന്നുണ്ടെങ്കി എന്റെ ഇത്താടെ വണ്ടിയൊക്കാണെന്നുണ്ടെങ്കിൽ എനിക്ക് എടുക്കാൻ അത്ര ബുദ്ധിമുട്ട് വരൂല്ല മറ്റൊരാളുടെ വണ്ടി എടുക്കുമ്പോ നമ്മുക്ക് എടുക്കുമ്പോ അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ് അതുകൊണ്ട് ക്ക ഉണ്ട് കേട്ടോ എന്റെ മാമിയുടെ മോടെ വണ്ടിയൊക്കെ ഉണ്ട് പക്ഷെ എടുക്കാാനൊരു എടുക്ക ഏ അന്നത്തെ ആ സമയത്തൊക്കെ ആഹ് കഴിഞ്ഞപ്പോ അവര് പറഞ്ഞു എന്റെടുത്ത് ഞാൻ ചോയിച്ചു ഞാൻ ചോയി എന്റെ എടുത്തു പറഞ്ഞു എനിക്ക് വിശ്വാസം ഉണ്ടെങ്കി എടുത്തോളാ പറഞ്ഞു അപ്പ അങ്ങനെയൊക്കെ പറയ്മ്പം ഇപ്പ നമ്മുടെ കയ്യിന്ന് എന്തെങ്കിലും ഒന്ന് വന്ന് പോയി-
ഞാ മ്മ നമുക്ക് വിശ്വാ വിശ്വസിച്ച് നമ്മള് എടുക്കുമ്പോ നമുക്ക് എന്താ പറ്റോ നമുക്ക് ഒന്നും പറയാൻ പ
പിന്നെ അതുവല്ല എനിക്ക് ഈ സൈക്കിൾ ബാലൻസ് ത്തും കാര്യങ്ങളു ഒന്നുവില്ല ഞാന് ആദ്യായിട്ട്ങ്ങനെ പോയി ഡ്രൈവിങ് സ്കൂളി പോയി അങ്ങനെ പഠിച്ചതാ പോയി പഠിച്ചതാ പോയി പഠിച്ചതാ പോയി പഠിച്ചതാ അതാ ഞാൻ പറഞ്ഞ എനിക്കി
ഉ
സൈക്കിൾ ബാലൻസൊന്നും ഇല്ലാണ്ട് നമ്മള് നോർമലി വണ്ടി പോയി വണ്ടി അവിടെ എ ഡ്രൈവിങ് സ്കൂളി പോയി പഠിച്ചു അങ്ങനെ ലൈസൻസെടുത്തതാ
അതെയോ വണ്ടി പഠിക്കാനെങ്ങനെയാ എനിക്ക് ഞാന് വണ്ടി പഠിക്കാൻ പോണംന്ന്ങ്ങനെ വിചാരിക്ക്ന്ന്ണ്ട്
ഏ ഏടാ ഓക്കെയാണ് കൊഴപ്പം പ്പൊന്നുല്ല നല്ലയാണ് ആദ്യം നമുക്ക് നല്ല ട്രെയിനിങ് തരും പിന്നെ പതിയെ പതിയെ നമ്മള് പഠി ച്ച് പോയാ മതി അതിൻ്റെരു ഹാൻഡില് നമുക്ക് അങ്ങനെ ഒന്ന് ഒ വളക്കേണ്ടിരിക്കും ക്കേക്കെ ചെയ്യണം അതിനാത്തിരിക്കുമ്പ നമ്മള് കാല് ആഹ് കാല്
തന്നെ പേടിയാവും
പക്ഷെ വിത്ത് ഗിയറില് പഠിക്കുന്നയാരിക്കും ഏറ്റവും നല്ലത് വിത്ത് ഗിയറിട്ട് പഠിക്കുന്നെ വി ത്തോട്ട് ഗിയറ് പഠിക്കുമ്പ നമുക്കീ സ്കൂട്ടി മാത്രല്ലേ പറ്റൂള്ളൂ വിത്ത് ഗിയറാണെന്നൊണ്ടെങ്കി ഇപ്പം ബൈക്കന്നെ ആയാലും എന്തിനായാലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും വിത്ത് ഗിയറ് പഠിച്ചുെടുക്കുന്നയായിരിക്കും നല്ലത് വിത്തൗട്ട് ഗിയറാണെന്നൊണ്ടെങ്കി നമ്മളെ ട്ടെടുക്കാൻ പോമ്പോഴെല്ലാ ഈ വിത്തോട്ട് വണ്ടിയാപ്പം നമ്മള് കൈ കൊടുത്ത് ആക്സിലേറ്ററ് കൊടുത്ത് വേണം പോവാൻ പക്ഷെ വിത്ത് ഗിയർനാത്തങ്ങനൊ ഒരു പ്രശ്നം വരുന്നില്ല നമ്മള് ഹാൻഡിൽ മാത്രം
നമ്മള് പഠിക്കുമ്പോൾ നമുക്ക് എ പിന്നെ എ ഇതിന് പ്രശ്നംണ്ടാവൂലല്ലേ
ഇല്ലയില്ല നമുക്ക് പഠിച്ച് നല്ല പോലെ നല്ല പോലെ പഠിച്ചെടു ക്കാം പറ്റി ഈ ബൈക്കിലെക്കെ പഠിക്കുമ്പോ
അതെ ബൈക്ക് പഠിച്ചാലും നമുക്ക് ആക്റ്റീവാ അതേപോലെ ഓടിക്കാനും പറ്റലുണ്ടാവൂല്ലേ
ഉം പറ്റും പറ്റും ഷതിന് അതിന്റേതായ രീതീല് നമ്മളോടിച്ച് നോക്കണം ജസ്റ്റൊന്ന് ഓടിച്ചൊക്കെ നോക്കിയാലേ നമുക്കിപ്പോ വെളീലോട്ടൊക്കെ എറക്കണോങ്കി അങ്ങനെക്കെ പറ്റുള്ളൂ പിന്നെ ബൈക്കിലാവുമ്പം ആഹ് ഓക്കേ